ഹലോ പറഞ്ഞൊ കേക്കുന്നുണ്ടോ ആഹ് കേക്ക്ന്ന്ണ്ട് ഏച്ച്യേ എന്താേഇണ്ട് പിന്നെ ആഹ പിന്നെ എന്തെക്കെ എങ്ങനെയുണ്ട് ആയ് ഗതിപരമായ ജീവിതങ്ങളൊക്കെ നല്ല രീതിയിൽ പോവുന്നൊ
ആഹ് കൊഴ്
പ്പില്ലാണ്ടെക്കെ പോവുന്നു ഉം ഇപ്പത്തെ ചൂട് കാലാവ സ്ഥയുംകൊണ്ട് നിർജ്ജീവീകരണം ഒക്കെ ആയിട്ട് എങ്ങനെയുണ്ട് ഏഹ് ഓഹൊ കഴിഞ്ഞ്ട്ട് ചൂട് അപാര ചൂടെന്നെ ഉം നമക്ക് ശരീരത്തിനാണെങ്കിലും ബുദ്ധിമുട്ട് ഉണ്ടല്ലോടാ വെള്ളം കുടിക്കാത്തതിന്റെ ആഹ് ഒര് മറ്റൊരു പ്രശ്‌നം ആഹ് ഉണ്ടൈ ചൂട് നമുക്ക് നല്ല ആരോഗ്യ പ്രശ്നങ്ങള് ഉണ്ടാവുന്നുണ്ട് ചൂട് ചൂട് കൂടുമ്പത്തേക്കും നമ്മള് കറണ്ടാണേലും ഒത്തിരി ഉപയോഗിക്കുന്നുള്ളത് കൊണ്ട് ഉം
ഇതും ഫാനിന്റെ മുൻ
ഏറ്റം മുന്നിലായിരുന്നു എപ്പഴും ആഹ് ഫാന്ഇട്ട് കഴിയുമ്പം നമ്മക്കത് നമ്മള് ഇപ്പൊ വെള്ളം കുടിച്ചെന്ന് പറഞ്ഞാലും അത് ഒരു ഹ് വലിച്ചെട്ക്കും നമ്മളെ ശരീരം തിന്നാ അആഹ് അതെ ഭക്ഷണം കൊറച്ചിട്ട് വെള്ളവല്ലേ എല്ലാവരും കുടി ക്ക്ന്ന് ആഹ് ഓക്കെ ഉം ഇത് കഴിഞ്ഞ്ട്ട് രണ്ട് മാസം തീർന്നു ഇനിപ്പം പത്ത് ദൂ സം കൂടെ കൊണ്ട് ഈ മാസം കഴിയും അട്ത്ത മാസം തൊട്ട് മഴ തൊടങ്ങും
മഴ തൊടങ്ങും അപ്പം ഇനി വെ അപ്പം ഇനി വെള്ളം കൂടിയൊന്നും കാണത്തില്ല
അപ്പം ഇതിന്ചൂട് ദിവസം നമ്മൾ സംഭരിച്ച വെക്കാം
ആ അതെ
പിന്നെ ആ കരണ്ടിൻ്റെ അ ഇപ്പെന്നെ നമുക്ക് ഉപയോഗം കൂടുതലല്ലെ ആഹ ന്നെ ന്നെ കറണ്ട് ഒരുപാട് ഉപയോഗിക്കുന്നു
ഇപ്പം മ ഇപ്പൊ ഈ ഇനിയിപ്പ അടുത്ത വർഷം ഇതിനേം കാട്ടിയായിരിയ്ക്കും
ഈ വർഷം ചൂട് കൂടുതല അതെ അതെ മഴയാണോ ഓ ഓ മഴയാണോ നമ്മളെ ചതിക്കുന്നേ വെയ് വെയിലാണോ നമക്ക് വ്യതിയാനം ഒണ്ടാക്കുന്ന് ഒന്നും നമുക്ക് പറയാൻ പറ്റ എല്ലാ സിറ്റുവേഷന എല്ലാ കാല കാലാവസ്ഥയിലും നമക്ക് ആവശ്യത്തിന് ഒള്ള അപകടോ ഒണ്ടാകുന്നോണ്ട്
അതെ തന്നാ
കറണ്ട് ആവില്ലനമ്മ ക്കി ഇപ്പം എല്ലാം കണ്ടത് ചയ്തു നന്നായി ജീവിക്കുക അതെ ചൂട് കാലം കൂടിയത് കൊണ്ട് കര പിന്നെ ഉപയോഗം ഒരുപാട് ഞമക്ക് വരുന്നു കറണ്ടിന്റെ ഷോർട്ടേജ് നമക്ക് വരുന്നു
വര് ന്നു ല്ല ഇനിയിപ്പോ ആ ഇനിയിപ്പോ ഇപ്പൊ ബൊ നമ്മള് വെള്ളത്തിൽ നിന്ന ല്ലേ നമുക്ക് കറണ്ട് ഉല്പാദിപ്പിക്കുന്നേ ആഹ് അപ്പ ഇനിയിപ്പം അടുത്ത കൊല്ലം ക്കെ ആവുമ്പോ ഇതിനെക്കെ ചൂട് ചൂട് കൂടുന്നേന നുസേച്ച് ച്ച് വെള്ളം വറ്റിയെം ക കറണ്ടിന്റെ ഉപയോഗം കൊ റ യെം ചെയ്യൂലെ
കറണ്ട് ഉപയോഗം നമ്മള് ചൂടും പിന്നെ നമക്ക് മീൻ ഗ്യാസിന്റെ ആണെങ്കിലും ഉപയോഗം ഒത്തിരി കിട്ടാത്തതിന്റെ ഒരു പ്രശ്നം പ്രതിസന്ധി നമുക്ക് വന്നത് കൊണ്ട് ഒരുപാട് ആൾക്കാര് നമ്മളെ കറന്റിന്റെ അടുപ്പുകളും കറന്റിന്റെ തായിട്ടുള്ള ഹീറ്ററുകളും ഇൻഡക്ഷൻ കുക്കറുകളും ഒക്കെ ഉപയോഗിക്കുന്നു ണ്ട് ഇപ്പ കേക്കാം ആ അബ അങ്ങനെ നമുക്ക് ത്തിരി ആ കറണ്ടിന്റെ ഉപയോഗം കൂടുന്നൊ ണ്ട് ഷോർട്ടേജുകള് വരുന്നൊ ണ്ട്
ആരിന്നോണ്ട് ഉം ഉം
അ അ ആ ഗ്യാസ് ന്റെ ആണെലും നമക്ക് ഇപ്പ ന കല്യാണം മുന്നോട്ട് നമ്മടെ പ്രകൃതി തത്വമായിട്ടോള്ള ജീവിതങ്ങള് ഒക്കെ ഒത്തിരി മാറില്ലേ വെ റക് കള് ഉപയോഗിച്ചോള്ള കാര്യങ്ങള് ഒക്കെ മാറി പിന്നീട് അത് കൊണ്ട് നമക്ക് ഗ്യാസിന്റെ ഉപയോഗങ്ങള് കറണ്ടിന്റെ ഉപയോഗങ്ങള് ഇ ത്തിരി നമക്ക് പ്രശ്നങ്ങള് വരുന്നു ഇനി പഴേ കാലഘട്ട തങ്ങളിലോട്ട് ഒക്കെ തിരിച്ചു പോകുന്നതും ബുദ്ധിമുട്ടാ
ബുദ്ധിമുട്ടാന്ന്
ആറ്റുകള് പോലെ ഒള്ളേ ജീവിതങ്ങളാണ് എല്ലാവർക്കും
നിങ്ങടെ അവിടെ ഒക്കെ എങ്ങനെയാ ഏ വീടുകളോ നോർമലി ആയിട്ടുള്ള വീടുകളും കാര്യങ്ങളും ആഹ് ഒണ്ട് നോർമലായിട്ടുള്ള ഒരുപാട് വീടുകള് ഒണ്ട് നമക്ക്‌ പൊ ഇവിടെ ഒക്കെ അടുത്ത് ഒക്കെ ന്ന് പറഞ്ഞാല് ആഹ് ഒ കെട്ടിടങ്ങള് പോലെ ഒള്ളേ ഏറിയകള് ഒക്കെയാണ് കൂടുതലും വെരുന്നത് അപ്പത്തേക്ക് വീടുകള് ഇല്ലന്ന് അല്ല വീടുകള് ഒണ്ട് പരിമിതികളാണ് ഏ ഏ ഉള്ളിലേക്ക് ഒക്കെ കെറുമ്പഴും ഏ എല്ലാം ഒണ്ട് പക്ഷെ റോഡ് സൈഡില് അങ്ങനെ ഒക്കെ വരുമ്പ നമക്ക് ഒന്ന് ഒന്നിന്റെ മേകളിലായിട്ട് ഫ്ളാറ്റ് പോലെ ഒള്ള സംവിധാനങ്ങളാണ് കൂടുതലും വര വെരുന്ന അതതായത് ഒന്നിൽ കൂടുതൽ സംവിധാനം ഒഴിച്ചിട്ട് ഏ ഉം ഏ ഏ അപ്പ നമ്മള് അങ്ങനെ വെരുമ്പത്തേക്കും നമക്ക് നോർമലി ആയിട്ടോള്ളേ ഏഹ ജീവിതങ്ങളിലേക്ക് നമ്മള് പൊറകോട്ട് പോവും
ഉം ഉം
ഏ വെറക് കത്തിച്ച് ഒള്ളേ പാചകങ്ങളും
ആന്നാന്ന് ഇനിപ്പം അങ്ങനെ അപ്പ അങ്ങനെയൊക്കെ ഉള്ളക്കാ
പറഞ്ഞോ പറഞ്ഞോപിന്നെ ഇനിയിപ്പോ സ്കൂളൊക്കെ തുറക്കാറായോ അതോ
ഉദ്ദേശിക്കെ
ഉദ്ദേശിച്ചത് കേട്ടില്ല സ്കൂളിൽ പഠിത്തത്തിലേക്കുള്ള കാര്യങ്ങളൊക്കെ മുന്നോട്ടൊക്കെ പോകാറായോ അതോ. ഇനിയിപ്പോ ആഹ് അതില് കുടുതലുള്ള സിറ്റുവേഷൻനാണോ പഠിക്കുന്നെ
ഞാൻ അതിൽ കൂടുതൽലുള്ളത് പഠിപ്പിക്കയാണ് ചെയ്യുന്നത് ആഹ് അപ്പൊ ജൂൺ തൊട്ട് തന്നെ വീണ്ടും സ്കൂളിലോട്ട് പോണം
പോണം നമ്മള കളരി തുടങ്ങന്നു അതെ ഇത്രയും നാൾ സ്കൂളിന്റെ റെസ്റ്റായിരുന്നു. ണ്ട് എല്ലാവരുടെയും കൂടെയുള്ള ജീവിത ഒക്കെ വീട്ടി വരുമ്പോഴത്തേക്കും തൊണ്ടയില സൗണ്ടൊക്കെ പോയി കിട്ടോ അയ്യോ എന്റെ പൊന്നേ പോയിട്ടൊക്കെ വരുമ്പോ എന്റെ തൊണ്ട ഒക്കെ അടഞ്ഞ് ഒരു പരിവ ഇട്ട് സത്യ വരുന്നേ ഒ വാ അതെല്ലാ വീട്ടില് എനിക്ക് മക്കൾ മൂന്നണ്ണം
ആഹ്
അതിന് സ്കൂള് പഠിപ്പി യെങ്ങളായിട്ടും ഇതുവായിട്ടും ഏറെ കൊറെ വെല്യ കാരണ വ്യത്യാസം ഒണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല ഒരു സ്കൂളിൽ പഠിപ്പിക്കുന്നേ ഒരു അതേ എക്സ്പീരിയൻസ് ഉണ്ട് ആഹ് അതെ എല്ലാവരും ആയിട്ട്ഹാപ്പി ആയിട്ട് പോന്നു. ഹാപ്പി ആയിട്ട് പോവുണ് വെറെകോഴപ്പങ്ങഒന്നും ഇല്ല എല്ലാർക്കും പയങ്കര സ്നേഹമാണ് ആഹ് കുഞ്ഞി കുട്ടികളൊക്കെയാണ് ആവോ ഉ പിന്നെഎല്ലാർക്കും ഭയങ്കര കാര്യൊക്കെയ പോകുമ്പോൾ എല്ലാം ഹ നമ്മള് കഴിക്കാനുള്ള ഉച്ചഭക്ഷണം മുതല് കൊണ്ട് പോവോ അതോ ആ അതെ അതെ കൊണ്ട് പോവ ചെയ്യുന്നെ. വന്നതാ വന്നു വരുന്ന ദൂരം കുറവാ കൂടുതലാണോ ദൂരം കൂടുതലുണ്ടോ
ദൂര കൂടുതലുണ്ട്
ഒരു ഒന്നൊന്നര മണിക്കൂർ ബസ്സിലിരുന്നള്ള യാത്രകളാണ് ഒറ ഒക്കെയാണ് വരാ ആഹ് അപ്പം കുഞ്ഞു കുട്ടികൾക്ക് പറ്റിയ ടീച്ചറ് അതെ അപ്പ ഇനിയിപ്പം അഡ്മിഷൻ കാര്യങ്ങളും ഒക്കെ വരുമ്പോ അതിലൊക്കെ ഇതെന്താ ഒണ്ടോ അതൊക്കെ ചെയ്യാനായിട്ട് ഉണ്ട്ണ്ട് വീട്ടിലിരുന്നപ്പെത്തെ കൂടുതല ചോദിച്ചത് പക്ഷെ വീട്ടിലിരുന്ന്‌ സോഷ്യൽ മീഡിയ പണിയൊക്കെ നമുക്കെല്ലാം ചെയ്ത് വിടാവുന്ന ഒരു രീതിൽ ഉണ്ടല്ലോല്ലെ. നമുക്കിപ്പം പുതിയ ആധുനികമായിട്ടള്ള എല്ലാ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. അപ്പോ അങ്ങനെ പിള്ളോരൊക്കെ ഒത്തിരി കിട്ടിയോ അതോ ആ പിള്ളേര് ഒത്തിരി പേര് വന്നിട്ടുണ്ട്. കഴിഞ്ഞ വർഷത്തെ അപേക്ഷച്ച് ഇപ്രാവശ്യം കൂടുതലുണ്ടോ പിള്ളേരുടെ ആ പിള്ളേരുടെ ഉണ്ട് ഉണ്ട് അങ്ങനെ നമ്മുടെ കയ്ൽ നിർത്തോ അതോ ഡിവിഷൻസ് ഒക്കെ വേറെ ഇടുവോ? ആ ഡിവിഷൻ മാറ്റേണ്ട കാര്യം കാരണം ഇത്രത്ര പിള്ളേർ കൂടിയിരിക്കുന്നത് കൊ ണ്ട് തോന്നണു നമ്മളേ മ്മ് തീര ചെറിയ മക്കളാകുമ്പോ അവർക്ക് കൂടുതല് നമ്മുടേതായിട്ടുള്ള ശ്രദ്ധകള് വരുമ്പോ ഒരുപാട് എണ്ണം കൂടുമ്പഴും നമുക്ക് ഒത്തിരി ബുദ്ധിമുട്ട് വരുവല്ലോ ഒരാളെ കൊണ്ട് തന്നെ മെയ്ൻൻ്റെയ്ൻസ് ചെയ്യാൻ വരും ഒരു ഒരു ക്ലാസ്സിൽ ഒര് വിഷയം ഒരു ടീച്ചറാണോ അതോ അല്ലല്ല ഞാൻ മൊത്തത്തിലൊരു സബ്ജറ്റ് എടുക്കുന്നത് ഞങ്ങക്കങ്ങനെ ബെയ്സ് സബ്ജറ്റ് ബെയ്‌സല്ല
പിന്നെ നമ്മള് അല്ലാതെ ഡെയിലി ഉള്ള ആക്ടിവിറ്റികളും സംഭവങ്ങളൊക്കെയാണ് പഠിപ്പിക്കുന്നത്
ഹലോ കേൾക്കുന്നുണ്ടൊ ആഹ് കേക്കുന്നുണ്ട് പറഞ്ഞൊ
അപ്പൊ ആഹ് ഒത്തിരി കുട്ടികളാവുമ്പോ അവർക്ക് നമുക്ക് ശ്രദ്ധിക്കാനും പറ്റില്ല ഒരുപാട് കു
ട്ടികളാകുമ്പയെ അതെ അതെ നമ്മള് പറയുന്നതും അവർക്ക് മനസ്സിലാക്കണം അവര് അവരെ നമ്മളും കേൾക്കണം കേക്കണം അതിനുള്ള അവസരം നമ്മക്ക് കൂടുന്നതിനനുസരിച്ച് ക്ലാസെല്ലാം ഇങ്ങനെ സെപ്പറേറ്റ് ചെയ്തോണ്ടിരിയ്ക്കും ഓഹ് ആയിക്കോട്ടെ അങ്ങനെ വരുമ്പോ നമ്മക്ക് അപ്പം സമയങ്ങളും ദിവസങ്ങളും ഒക്കെ കൂടുതൽ വേണ്ടി വരും വരും
ഒരു ക്ലാസ്സില് കുട്ട്യളെ എല്ലാരേം ഫുൾ ഞാൻ തന്നെയായിരിക്കും നിയന്ത്രിയ്ക്കുന്നത്
നിയന്ത്രിക്കുന്നത് ആഹ് അതാണ് ഞാൻ ചോദിച്ചത് ക്ലാസ് ടീ ചർ ആയത് ഒരു ഗ്ലാസ് കിട്ടും നമ്മക്ക് ആഹ് ഓക്കെ അപ്പം ബാക്കിയുള്ള വിഷയങ്ങൾ എടുക്കാൻ വേണ്ടിട്ട് മറ്റു ടീച്ചർമാരും വരും
ആഹ് ബാക്കി നമുക്ക് സബ്ജക്ട് ഞാൻ പറഞ്ഞില്ലേ ചേച്ചേ സബ്ജക്ട്ബേസ് നമുക്ക് സബ്‌ജക്റ്റില്ല ഒര് ഇപ്പം ആ ഒരു പന്ത്രണ്ട് കുട്ടികൾ ഉണ്ടെങ്കിൽ ആ ആ കുട്ടികളെ മൊത്തം ഞാനായിരിക്കും പഠിപ്പിക്കുന്നെ
ആഹ് അതാ ഞാൻ ആദ്യം ചോദിച്ചത് കാരണം നമ്മൾക്ക് ഇവിടെ ചെറിയ മോൾക്ക് അങ്ങനെയാണ് ആഹ് രണ്ടാമത്തെ മോക്കും അങ്ങനെ തന്നെയാണ് അതെന്ന് വച്ചാ ഒരു ക്ലാസ്സ് കണ്ടി കറക്റ്റ് ആയിട്ട് ഒരു ക്ലാസ് കൊണ്ടുപോകുന്നത് ഒരാള് ആണ് ഒരു വ്യക്തിയായിരിക്കും
ആഹ്
ആഹ അവിടെ ഒക്കെ ഒരു ടീച്ചറല്ലേ പഠിപ്പിക്കുന്ന അതെയതെ ആഹ അതാ ഞാൻ ചോദിച്ച അങ്ങനെയാണോ എന്ന് ആഹ അങ്ങനെയ അപ്പൊ ഇവിടെയൊക്കെ അങ്ങനെയാ പോകുന്നത് ഇവിടെ എല്ലാ സബ്ജക്റ്റുകളായിട്ടില്ല എല്ലാം ഒരേ ഒരാള് തന്നെ നമ്മുടെ മിസ്മാര് ക്ലാസ്സിലിരുത്തി അവരുടെ ഒപ്പ പ്പം അവരുടെ ആ ഒരു വീട് പോലെ അവരുടെ കൂടെ ഇവിടെ നമുക്ക് ബാത്റൂം സൗകര്യം ഉൾപ്പെടെ ആഹ ഒരുതില് കൊടുത്തേക്കുവാണ് ആഹ അതെ അതെ ഇവടെ നമുക്കു അങ്ങനെ തന്നെയാണ് പക്ഷെ നമുക്ക് ഒരു ആയ ആണ് ഇവിടെ നമുക്ക് ആ ഇവിടെയും നമുക്ക് ക്ലീനിങ് കാര്യങ്ങൾ ചെയ്ത് കൊടുക്കാനായിട്ട് ഒരാളുണ്ട് പക്ഷെ ആ ആ ഉം ആയ ഉള്ളത് എല്ലാവർക്കും ആഹ അവിടെ എല്ലാ ക്ലാസ്സുകളിലും പോകാറുണ്ട് ണ്ട് ഒരു ക്ലാസിലേയ്ക്ക് മാത്രമല്ല ആഹ പക്ഷെ ബാ ഒരു ടീച്ചറ് എന്ന് പറയുന്നത് അവർക്ക് രാവിലെ ഒമ്പത് മണി മുതൽ വൈകുന്നേരം നാല് മണി മൂന്നര വരെ ആ ഒരു ഡിവിഷനായി ഇരിയ്ക്കും ആ ഒരു സബ് ആ ഒരു വിഷയങ്ങളെല്ലാം അവതരിപ്പിച്ചച്ച് കൊടുക്കുന്നു അവരുടെ ഒപ്പം നിയ്ക്കുന്നു അവരുടെ കൂടെ കഴിയ്ക്കുന്നു അങ്ങനെ
ഉം ഉം ഉം
എല്ലാവരെയും വീടുകളില് എത്തിക്കാൻ വേണ്ടിട്ട് ബസ്സുകള് അത് സാ അതിന്റെ തായേ സമയം വരെയും ഈ ടീച്ചർമാരുടെ ഒപ്പവായിരിക്കും ഈ മക്കള് ആഹ അതെ
അവിടെന്ന് പോയി പിന്നെ വരുന്നതൊക്കെ ഒരു ടാസ്ക് ആണ്
എല്ലാം അതിന്റേതായ ഒരു ആഹ സൈഡ് കൂടെ അങ്ങു നടന്ന് പോവുന്നു ബാക്കി വിശേഷങ്ങളൊക്കെ പിന്നെ വെക്ക്യെട്ടേച്ചേ മറ്റു വിശേഷങ്ങളൊക്കെ
കേട്ടില്ല
ഇല്ല വിശേഷങ്ങളൊക്കെ വിശേഷങ്ങള് പ്രത്യേയ്ച്ചൊന്നുല്ല ആഹ ഇനിയപ്പം പത്ത് ദിവസം കൂടെ എങ്ങനെയെങ്കിലു ഒക്കെ ഇട്ടേച്ച് ജൂൺ മാസം തൊട്ട് പത്ത് ദുവസം കൂടെ എങ്ങനെയെങ്കിലും ഒക്കെ കഴിച്ചു പിടിച്ച് കളഞ്ഞേച്ച് പത്ത് ദുവസം കഴിയുമ്പം സ്കൂൾ തൊറക്ക പോവാ
അതെ
അതെ
ഇനി ഒരു ജൂൺ ഇനി അടുത്ത ജൂൺ തോ എന്താണ് ആഹ മാർച്ച് വരെ നമുക്ക് ഇതാണ്
ഇതാണ് നമ്മുടെ ജീവിതം
ജീവിതം
എങ്കി ശെരി വെച്ചോട്ടെ
ഉം ശരിയേചി